ഹലോ
ആ കേൾക്ക്‌ണില്ലേ?
ആ കേൾക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം അടുത്ത്
സുഖാണ് ങ്ങനെ പോണ് ഭക്ഷണം കഴിച്ച് കെടന്നു
അ ആ
ന്തൊക്കെ അവിടത്തെ ആഹ് ഓരോക്കൊറങ്ങി മൂന്നാളാണ് ആഹ ഈ നേര അവോസനൊക്കെ പത്ത് മണി
ആ എത്ര കുട്ട്യേള്ണ്ട്
മൂന്നാള്
ഹ് എന്തൊക്കെ ചെയ്യ്‌ണ് കുട്ടേള്?
ഒരാൾ അഞ്ചിലാണ് ഒരാൾ നാലിലാണ് ഒരാൾക്ക് മൂന്ന് വയസ്സാകാറായി
ഓ ഓ ആൺകുട്ട്യാളോ പെൺകുട്ട്യാളോ
ആ വല്ത് പ്പൊ രണ്ട് പെൺകുട്ടേളാണ്
ആ ചെറുതാങ്കുട്ടിലേ ആ കുട്ടിയാളെ ഇപ്പ ണ്ടോ വിടെ
ആ ഇവടെണ്ട് പ്പൊ നാട്ടില് നാട്ടില്ണ്ട്
തന്നെ ജോലിയൊക്കെ കയിഞ്ഞെത്തിയോ?
ആ അങ്ങനെ ആഹ ഇല്ല ഇവിടെ വിദേശത്താണ് ഇപ്പൊ വന്നതാണ്
അങ്ങനെ ആ ലീവിന് ലീവിന് വന്നിട്ട് ഒ ഓ അ ആഎന്തൊക്കെന്നിട്ട്?
പിന്നെന്തൊക്കെ?
എന്താ അങ്ങനെ പോണു മഴ ഇണ്ടായിന്നോ അവിടെ
നെല്ല്യ നല്ല വെയില ചൂടാണോ?
ആ ഭയങ്കരെപ്പൊ പ്പൊ ഭയങ്കര വെയിലാണല്ലോ.
കഴിഞ്ഞ പ്രാവശ്യക്കെല്ലാം എങ്ങനെ കൊർച്ചീസായി നല്ല മറ്റേ ഈ സമയത്തെല്ലാം മ എന്റെ സമയല്ലേ ഇപ്പ ഇപ്പൊ ഉം ഉം ഇപ്പൊ ഇന്നക്കെഅല്ല ചൂടാ പിന്നെ വേറെന്തൊക്കെ പിന്നെ മക്കള് എല്ലാരും ഒറങ്ങിയോ
ഇല്ല ഞാനെ പൊയോളുന്തൊക്കെ കഴിഞ്ഞ് കിടന്നന്നെള്ളൂ മോളിപ്പോ വന്നീണ്ട് അടീന്ന് ഓളക്ക് കിടക്കാൻ വന്നിണ്ട് വലുതുണ്ടവിടെ ആഹ ചോറ് ആഹ് ചോറയും ഒക്കെ കഴിഞ്ഞു ഇനി ഉറങ്ങ കട്ടണ്ടക്കെ കിടന്ന് ഉറങ്ങാം ആ മൂത്തച്ചിയും ഞാനുണ്ട് വീട്ടിലിവിടെ ക്കൊരു മൂത്തച്ചിയും ഒരു ഇളച്ചിയും ഒരു നാത്തൂനു ആണുള്ളത് അയിൽ ഇളച്ചി വേറെ വീടച്ചു പോയി ആറു മാസായി ഓര് കുടി ഇരുന്നിട്ട് ഇപ്പം ഞാനും മൂത്തച്ചി എ
ഓരാദ്യം പോയോ
ആ അവര്ദ്യം പോയി ഇപ്പൊ ഞാനും വെള്ള മൂത്തച്ച്ചും കൂടെ ഉണ്ട് ഇവിടെ ഉമ്മ ഇപ്പൊ അവിടെയാണ് ഉമ്മണ്ട് ഉപ്പ ഇല്ല ഉപ്പ മരിച്ചിണ്ട് ഉമ്മണ്ട് ഉമ്മ പ്പ ഇലച്ചീന്റെടുത്ത് ാണ് കാരണം അവള് സ്കൂൾ തുർക്കിണീന്റെ തലേന്നാണ് തൊണ്ണുറ് കയിഞ്ഞ് വന്നത് അപ്പൊ ചെറിയ കുട്ടിണ്ടായിണ്ട് അപ്പൊ ഉമ്മ പ്പം അവിടെയാണ് നിക്കല് ഉമ്മാ അങ്ങോട്ട് കേറിയിണ്ട്
നിങ്ങൾക്ക് വീടുപ്പണി എന്തെങ്കിലും ഉണ്ടോ
ഞങ്ങക്ക് ഇല്ല പ്പല്ല ഇവരപ്പ ഇപ്പോ പോയിട്ടൊള്ളോ അവിടെ ശരിയാകണൊള്ളൂ അവടെ
അതെല്ലേ ആ ആദ്യായിട്ട് പോവാണോ
ഉം ആദ്യയിട്ടല്ല ഒരു രണ്ടിസം എല്ല പോലെ ആവുള്ളൂ പോയിവരല് തുടങ്ങിയിട്ട് അയിനാറുമാസം കൂടുമ്പ കൂടുമ്പം പ്പ അങ്ങനെ വരലും ഉണ്ട്
പിന്നെ
ഉം
വേറെ എന്തൊക്കെയാ
പ്പ ഉണ്ടായിരുന്നു അവഓല കൂടി പെടെ നിർത്തി വച്ചു പോ മൂത്തച്ഛന് വീട് പണി തുടങ്ങിയായിരുന്നു അതിലും മഴ പിനെ ഇപ്രാവശ്യം നേരത്തെ തുടങ്ങിൊണ്ട് അങ്ങോട്ട് മണ്ണ് അടിച്ചാൻ കയ്യാതായിട്ട് നിർത്തി വെച്ചു
ആഹ ആ ഉ
ന്നി ഒരൊക്കെ പോയിട്ട് ഇന്ഷാ അല്ലാഹ് ഇവിടെ വീടൊക്കെ പൊളിച്ചിട്ട് ഇവിടെ കയറ്റണം
ആ ആ ങ്ങള് ഇവിടെ നന്നാക്കയിരിക്കൂലെ
അല്ല അവിടെ പൊളിച്ചു കയറ്റ
ആഹ അതന്നെ ആ വേറെ കറ്റ് ഉ
ആഹ് ആഹ അങ്ങനൊക്കെ വിചാരിച്ചണ്ടനച്ചാ ഓടെണ്ടല്ലോ പത കാലത്തിന് കൊറച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ ഡയറ്റ് അന്ന് വിചാരിച്ചണ്ട്
പിന്നെ വേറെ എന്തൊക്കെ വ്ടെ ഇപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് എന്റെ ഭർത്താവ് ഉണ്ട് കുട്ടികള് അമ്മള് അങ്ങനെ പ്പേം മ്മേം ഉണ്ട് മൂത്തശ്ശന ഉണ്ട് വ വേറെ ഇതാ വസ്ച്ചു
ആഹ ആഹ്
ക കിട്ടട്ടമാർക്ക
ആ
പിന്നെ
ആഹ ങ്ങളെവിടെ സ്ഥലം ആ
അതെന്തേ കരയ്ണ്ടോ
ഓള് ഉറങ്ങാൻ വന്നന്റോപ്പേ അപ്പൊ നല്ല രണ്ട വയസ്
രണ്ടഴച്ചട്ട ഉം ഉം ഉം
മക്കളല്ലേ വലുത് മൂന്ന് പഠിക്കണു സ്കൂളില് അത് ആൺകുട്ടിയാണ് ചെറിയൊരു പെൺകുട്ടി അത രണ്ടസ ഉം രണ്ട കുട്ടിക ആള ഉം
എന്തൊക്കെ എന്തണ്ട രാത്രിയത്തക്ക എന്തെിലും ഭക്ഷണം
രാത്രികക് തക്കാളി ചോറ് വെച്ചിക്കയന്ന്
തക്കളി സ
ഉം ഞാന് ഇപ്പൊ രണ്ടു ദിവസത്തെ ലീവ്ല്ലായിരുന്നോ രണ്ട് വീട്ടേക്ക് പോയിരുന്നു അപ്പൊ ഞാന് എന്റെ കുട്ട കുട്ടിക്ക് ശനിയാഴ്ച രാത്രി ഇന്ന് രാത്രിയാണ് മദ്രാസ ആറ മണിയാകുമ്പോൾ ഞാൻ പൊക്കൊക്കെ എത്തിയത് ആ ഓ പിനെ മുത്തച്ഛിന്നെ ഉണ്ടായിരുന്നു വീട്ടില് ഓൾ വെച്ചിരുന്നു കളിച്ചോറ് ഉണ്ടാക്കിരുന്നു
ഉം കളിച്ചോർ അറിയുമ്പോ എങ്ങനെ അതെന്താ പ്രൃത്യേകായിട്ട് അങ്ങനെ
അങ്ങനെ പ്രത്യേകിച്ചൊന്നില്ല മന്തിമസാല അല്ലെങ്കിൽ എന്താ കർസ മസാല എന്തെങ്കിലും ഇട്ടാണ് തക്കാളി കയിഞ്ഞാണ്ട് സോയാാബീനൊക്കെ ഇട്ടണ്ട് പിന്നെ മഞ്ഞൾ മുളക് ക്കെണ്ട് ഇട്ട്ങ്ങാണ്ട് മാഗി ക്യൂബൊക്കെട്ട് സൺഫ്ലവർ ഓയലൊ ആ് ഞങ്ങള് ചെപ്പോ ചാക്കേരി കൊണ്ട്ണ്ടാക്കും അല്ലെങ്കി പിന്നെ പ ച്ചേരി
ആ അത എല്ലാം കൊടെട്ട് വേവിക്കലേ
ഇട്ട് വേവിച്ച എരും പുളിക്കും വേണ്ടി ഞമ്മക്ക് വേണ്ടിയ മസാലൊക്കെട്ടാണ്ട്
ഉം ഉം
തിന്നൊന്നുല്ല ഞങ്ങള് തട്ടിക്കൂട്ട തകാളിച്ചൂട് ന്ന പിന്നെ കറീന്റെ ആവശ്യല്ല പിന്നക്ക എന്തെങ്കിലും ചിക്കനോ ആഹ് ആ ചി പ അല്ലെങ്കി ചമ്മന്തി പപ്പടൊ അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ
ആഹ് ആ എളുപ്പത്തില് ഇണ്ടാക്കല.
ആ ഓള് ഒറ്റക്കല്ലേ ഉള്ളേന ഒന്ന് അപ്പ പിന്നോടെ അങ്ങനെ കാട്ടിക്കൂട്ടീന്നെ എങ്ങനെ ആ ആക്ക് രണ്ട കുട്ടികളണ്ട് വലുത ആൺകുട്ടി ചേത്ത് ഇത് പൺകുട്ടി വലത്ത് നാലാം ക്ലാസ് പടിച്ചിണ്ട് ചെറുത് രണ്ടാം ക്ലാസ് തോറ്
ഉം ഉം പിന്നെ വേറെന്തൊക്കെ
വേറെ ന്തൊക്കെയ അങ്ങനെ പോണ്
മ മഴൊന്നും അവിടെയില്ലല്ലേ മഴ അ മഴ അവിടെയില്ലല്ലോ
മഴപെടിയില്ല കൊറേയിപ്പൊ പെയ്തിട്ടാ സ്കൂൾ വിട്ട്ണ് വ്യാഴാ സ്കൂളിട്ട് പോയപ്പോ ഒന്ന് പാറി പോയി വീട്ടിക്ക് പോയിക്കൊണ്ടള എന്നാല മാറിപ്പോയി. അല്ല അത് നന്നായിട്ട് വെയ്ട്ടിട്ടൊകെ കൊറേയായി മഴ കിട്ടാഞ്ഞാലും
അതെ മഴ കിട്ടാഞ്ഞാലും പ്രയാസാണ് കാരണം മ്മള് വേന കാലകാവം അധികം ബുദ്ധിമെല്ലത്തിന് ബുദ്ധിമുട്ടായി പോയി.
അല്ലെന്താ
ഉം ഇപ്പൊ പറയാൻ പറ്റൂല ചെലപ്പോ പറയാൻ പറ്റൂല. കുറച്ച് കായുമ്പോ പോ വെയിലിനനുസരിച്ച് ചിലപ്പോ മഴ ഉണ്ടായി കൂടായില്ല ജൂണ് ലാസ്റ്റ്ക്കാവ കൊറ ാന ആുമോത്തൊക്കെ ഹെല്പ്പ് ഉണ്ടായിക്കൂടല്ല
അതെല്ലെ
ഉം പിന്നെ വേറെന്തൊക്കെ
എ വേറെ എന്തായാലും പോണ കുട്ടികളെ എപ്പ ആക്കെ എന്താ അവിടെ പണി
അവിടെ കടയിലാണ്
എന്ത് കടയില? ഉം ഉം എന്തി എന്ന
സാധനങ്ങളുടെ കടയാണ്.
സൂപ്പർ മാർക്കറ്റോലെ ഉം ഉം
പിന്നെ എട പുൊറത്തൊക്കെ പോവലണ്ടോ
ഞങ്ങള് ഞങ്ങൾ എപ്പണ്ടായാലും ഇല്ലെങ്കി എന്റെ വരിക്ക് അങ്ങനെയൊക്കെ ത്താനേ ഉള്ളൂ.
അപ്പൊ അവിടെ അടുത്തന്നെയണ വീട്.
അല്ലല്ല ഇവിടുന്ന് മഞ്ചേരിക്ക് ഒരു ബസ് മഞ്ചേരിന്ന് എന്റെ വീ ഒ ഒരു ദസം അങ്ങനെ രണ്ടു ദിവസ ആണം ആഹ്. കാര്യമായിട്ട് അനിയമാരുണ്ടെങ്കി പിന്നെ അനിയന്മാര് കൊണ്ടരാൻ വരു ശനിയമാര് കടേക്ക് മൂന്നാൾക്കാരാണ്. എനിക്ക് ര രണ്ടനിയമാര ഉള്ളത്. അവിടെ ഞാനും രണ്ടനിയമാര തന്നെ ഉള്ളു. അപ്പൊ വല്യാനിയും ഒരു ഷോപ്പ്ലാണ് അരെ ഓഹ് പ്രസ്സിങ്ങിന്റെ ഒക്കെ ഒര് കടയിലാണ് ചെറുത് ഡിഗ്രി സെ സെക്കൻ് ഇയർ ആണ് അപ്പോൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കടയിൽ കയറലുണ്ട് അപ്പൊ അതിനന്സരിച്ച കൊണ്ട്രാൻ വരല് കൊണ്ടൊന്നക്കലൊ അങ്ങന് തന്നെ എന്തെങ്കിലുംൊക്കെ ബസ്ന് പോല്
ആഹ
അല്ലപ്പോ ഓട്ടംക്ഷരിച്ചു പോവാമതി ശരി ഞ ബസ് പ്പ എടുക്കണം ഉം അങ്ങിട്ട് ഓരോ ശ ഇരുന്നൂറ പ്യ ഫസ് തന്നാണ് ഇപ്പത്തഞ്ഞ്ഞു റപ്യ കൊണ്ട് ഒത്തും പത്തച് വേണ്ട പത്തും നൂറ് റുപ്യണ്ടെ അവിടെ എത്തും ചെയ്യും.
ഉം ഉം ഉം അപ്പൊ മ്മളെ ലാവം നോക്കും ബാക്കിള്ള പൈസ വട്ട് വേറെന്തെങ്കിലുമക്കെ ചെയ്യാലോ വിചരിച്ചട്ട്
ആഹ അതന്നെ പൈസ വിട്ടരും അഞ്ഞൂറ്റപ്പ ഇട്ടും അഞ്ഞൂറ്ക്ഷ കൊണ്ടിട്ട് അളങ്ങണ്ട് ഒന്നാമത് ഈ കുട്ടീളെക്കൊണ്ട് ബസ്സിന് കേറണ്ടാ
ആഹ
ഞങ്ങള അവിടുക്കക്ക കഞ്ഞ അപ്പളേങ്ങള് ബസ്സള്ളു എന്റെ വീട്ടിക്കടെ വൈൽ നല്ല തിരക്കിയൊക്കരാ പറഞ്ഞങ്ങാണ്ട്
ആ
പന കുട്ടാല അന്തരിക്ക് പോണ്ടട്ടോ പറയും
ഉം ഉം ഉം ആഹ് ആഹ്
അ പോ ഹ അരിയാലും അങ്ങനെ കൊഴപ്പില്ല പോയി നോമ്പൊക്കെ തീരുന്നോ
ആഹ് നോമ്പൊക്കെ രണ്ടീസം ഒമ്പതും പത്തും മാത്രം
ആഹ ആ
ഒമ്പത് മാത്ര ഫുുള്ള ആായിട്ട് പത്ത് ട്ടില്ല ഒമ്പതും പത്ത് മാത്രം ഇവിടെ ഞാന് മ്മ അത് അങ്ങന ഞങ്ങൾ മൂന്നാളു ഇട്ത്തീന്നെ
ആഹ് നിങ്ങളെ ഉപ്പണ്ടായതോണ്ട് നിങ്ങ നിങ്ങളെ വീട്ടക്കൊന്നും പോയിുണ്ടാവില്ലല്ലോ വട്ടീട്ട്
ഇല്ല ഇല്ല്യ. മ്മപ്പോ ഇണ്ടാവുമ്പോഴല്ലേള്ളൂ ചേച്ചിട്ട് ഇങ്ങനെ പോ അധിക ചോദിക്കലില്ല പോണെ പറ്റി ഉണ്ടാവുമ്പ ആഹ് ഉണ്ടാവുമ്പോളല്ലേള്ളൂ വട്ട്
അതന്നെ എന്താ പോവാനായോ
ആഹ് ഇപ്പൊ രണ്ടു മാസം എഴുന്നിട്ട് രണ്ടു മാസം കൂടെൊക്കെ ഇണ്ടാകും
എ
വേറെ എന്തൊക്കെ എങ്ങനെ
ഏ രണ്ടു മാസം കൂടെക്കെ ഉള്ളൂന്നോഞ്ഞീ പോന് ആഹ ആയിക്കോട്ടന്നാ ശരി ഓക്കെ ആഹ് കട്ട ആ എവിടെ?